ഏടാ
നല്ല വർത്താനവ
എന്താ പരിപാടി കെടന്ന് ഒറങ്ങുവാ അല്ലേ മഴ പെയ്തിട്ട നല്ല തണുപ്പില് കെടക്ക തോന്ന്ണ്ട്
കെടന്ന് ഒറങ്ങാതെ എനിച്ചു പൊ രണ്ട് മൂന്ന് മണിക്കൂറാണ് കെടന്നു എന്ത് വന്നാലും വേണ്ടില്ല കര്തി
നിങ്ങള് വിളിച്ചപ്പോ പറഞ് നല്ല ഉറക്കാണ്ന്ന് ഉം
ഉം അയ് സത്യയിട്ടും ഒറങ്ങി എണീറ്റപ്പളാ മനുഷന് കണ്ണിന് സുഖംക്
ആഹ് കണ്ണ് വേരുത്താണ് എന്നൊക്കെ പറഞ്ഞു
എത്ര ഒറങ്ങിയാലും ഒറങ്ങന് ഒര് ഒരൊഴിവ് വേണ്ടെ ഒറങ്ങ് പീ ഒറങ്ങിത്തീരാണ് നിർത്തെടി വർ. ! ! ! ! ! ! ! ! ! !
കണ്ണ് ഇതായാലും അത് തന്നെ ഒറങ്ങി പോതിരുന്നില്ല. രാവിലൊന്നും എനിച്ചാലാണ് കാച്ചെ ന്നില്ല.
ആഹ് അതന്നെയാണ്
എന്തൊരിതാണ് പണിപ്പോകുവാത് ഇപ്പൊ നല്ലെത്.
അതന്നെ എന്നാ പിന്നെ സമാധായിട്ട് പേർക്കാം പണി കഴിഞ്ഞെന്നാ ഇത് പണിത്തന്നെ പണി കജുണുവില്ലാ ഉം അങ്ങനെ നേര വെളുക്കണെ
ആഹ് ങ്ങനെ നേരവെളുത്ത് വൈകു വൈന്നേരകണ ഒരു കഥയിലാ ഇങ്ങനെ പോണ്ട് ഉം
അതന്നെ
മ്മ് ഹും എന്ത് തിന്നന്ന് ചോറുക്കച്ചാനായോ? ചോറ് കഴിച്ചാനായോ ചോയ്ക്കാ
കൊറെക്കേ പച്ചചക്ക ണ്ടായി ഫ്രിഡ്ജില് അത് കൊറെ നുള്ളി പൊറ്ക്കി തിന്നുഎനിക്കിഷ്ടാ പച്ചച്ചക്ക
ആഹ് അപ്പൊന്തേ കൂട്ടാവെക്കായിന്ന് ഇപ്പ മഴത്തെല്ലാം കൂട്ടാൻ വെച്ച് കൂട്ടാലോ ആ കുക്കറിലോട്ടിള
ആ നെയ്ച്ചപ്പതിന് മൂട് ഇല്ലാതായ് ഞാനാദ്യമ്പൊക്കിയപ്പ നല്ല രസാണോ ചക്ക
കുക്കറിലിട്ടേളാ ഒരു ബിസിലടിച്ചാ പോരേ. തേങ്ങ ചേർക്കണ്ടാരും പിന്നെന്ന.
നിങ്ങ തേങ്ങായരച്ച് കണക്കിന് അക് അരക്കാതെ വെക്കത്?
തേങ്ങ അരച്ച് തേങ്ങയും ചെറിയ ജീരകോം ചെറുള്ളിയും ഒക്കെ അരച്ചിട്ട് വെക്ക്ക. കടുക് ഉം വെളുത്തുള്ളിയും കുരുമുളകും. പിന്നെ പച്ചമൊളകും കൂട്ടും
കുരുമൊളകിടുവോ?
ആഹ് അടിപൊളിയല്ലേ. ജടില്ല
ഉം മൈന്റില്ല.
ഞാൻ മിക്സിയിൽ തേങ്ങയില് വെ കുരുമൊളക് രണ്ട് വെളുത്തുള്ളിയും ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും കൂട്ടും.
നിങ്ങള് പറഞ്ഞാ എല്ലാ ഇടലൊണ്ട്. പക്ഷെ കുരുമൊളക് ഇടലില്ല.
ആഹ് ജോ അതിട്ട് നോക്ക് ഭയങ്കര ടേസ്റ്റാണ്.
മൊളകും പൊടിയിടോ
മൊളകും പൊടി ഇടൂല. പച്ചമൊളക്.
ഉം ഉം
അടിപൊളി രസാണ്. എന്നിട്ടൊരു കടുർത്ത വെളിച്ചെണ്ണയില് നല്ല കടു വെച്ച്. ട്ടനപ്പ കടർത്താലേ
നിങ്ങളേ ഇനി എപ്പ തന്നെ വെപ്പിച്ചേല്ലേനിച്ച് വെജാ. നോൺ വെജാ.
ഇതാവൂല്ല നക്കിടെട്ടുതിട്ട്
വെജോ പ്പ മണിയാണ്ടെന്റെ പൂതിയല്ലാ.
അറിയ ഒനക്ക് പൂതി വന്ന് കൊടുപ്പോ.
ആഹ് അതങ്ങനെ വന്നായിരുന്നു ഏപ്പിച്ചന്നേന്. വും മഴയെണ്ണന് പോത്ത് അത് ഇങ്ങനത്തെ നോ ക്ക പൈച്ചണക്കൊണ്ടാരുന്ന്
ആഹ് അതെ. അപ്പൊ പൈപ്പ് മാറുമ്പോഴാണ് ക്കെപ്പൂട്ടാനും പുതി പുതില്ലാത്ത.
ആ കൂട്ടാനിങ്ങെനെ പൂതിയെക്കെ ഉണ്ടായ്നു. ഇനിയപ്പൊ കടി
ങു ഹൂ. മീൻകറി ഉണ്ടെങ്കിയെന്താണ് സൂപ്പറല്ലേ വെക്ക്. അപ്പൊ ഇഞ് എന്താ കരോളൊക്കെ കളയാണ്ടോ
എന്നാണ്ടല്ലോ ഞാനിങ്ങനെ എത്തിങ്ങാണ്ട് വെച്ചിട്ടേ ആ നുറുക്കി വ വച്ചിട്ടെ ചൊക്കഴിച്ചിട്ട്നിക്കാൻ വജ്ജ ഒരു ദിവസം ഞാൻ നുറുക്കി വെച്ച വെച്ചിനി ഫ്രിഡ്ജ് ക്ക് അതു പേരും കഴിപ്പ് ആ അയിന് ശേഷം ഞാൻ എത്താട്ടും ചക്ക പകുതി മുറിച്ചിട്ട് രണ്ട് സൈഡക്കട്ടാണ് അതിന്റുള്ളിക്ക്
അങ്ങനെ വെക്കൂല്ലേ ആ എന്നാ പിന്നെ അപ്പം. കൊത്തിരിഞ്ഞെടുത്താ മതിയല്ലോ
അത് ചക്ക് ഇടാൻ പോകാൻ ഒരു പണിയാണ് അ കൊണ്ടരുമ്പോ തോനെ കൊണ്ടന്നാണ് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കും ആഹ അങ്ങൻ തന്നെ പോപ്പിച്ചാൽള്ള വേറിം വെക്കും അല്ലാത്ത ഫ്രിഡ്ജ് ക്കും വെക്കും ചക്കക്ക കാലം കഴിഞ്ഞ പിന്നെ കിട്ടൂലല്ല ചക്ക ഉണ്ടാകുംബളല്ലേ കിട്ടള്ളൂ
ഈ സിബ്ലർക്ക് ഒക്കെ കവറുണ്ടല്ലോ ഒട്ടി ഒട്ടിപ്പ്ള്ള അയില് ആക്കി വെച്ചാലേ കുറേ കാലം നിക്കുന്നറി ഇപ്പൊ പറി ച്ചിട്ടോളപ്പറിച്ചിട്ട് ഒക്കെ അയില്
ഉം ഇന്ടെപ്പ ഗൾഫിലയെന്നു ചക്ക തിങ്ങി ചക്ക ചക്ക ചോള മാങ്ങി തിന്നാലെനി കൊഴസല്ല ആ പേരും ഇഷ്ട ഇന്ടെ ഇപ്പക്ക് ചക്ക ചക്ക കൊടുത്താ അങ്ങനെ കുത്തിനാട് നിന്നോള്ളൂ
പിന്ന പിടുത്ത ആള കഥ ഇവിടുത്തെ ആളെ കഥ ഇച്ചും നല്ല ഇഷ്ടമാണ് അതേമാതിരി
ചക്കകാലത്തൊന്നും വര്ലും ഉണ്ടാവലില്ലല്ലെ
ഇല്ലേ ആരലൊക്കെ റൂമിൽ കൊണ്ടു പോകുമ്പോ തിന്നും ന്നല്ലാദേ
എത്ത പ്പലെ
ആഹ അതെന്നെ ഓക്കരു കഥയില്ല എന്ത് കഥ ഇങ്ങനെ ജീവിതം
ആങ്ങൾ ഇവിടെ ഇങ്ങനെ ഒറ്റക്ക് ജീവിച്ചാ മൂപ്പര് അവിടിം ഇങ്ങനെ ഒറ്റക്ക് ജീവിച്ചാ അതിന്റെടയിലോ രോ ഓരോ പ്രശ്നങ്ങള്
പ്രശ്നങ്ങൾ ഈര് പൈസ ഇല്ലാത്ത കേടും ഈഒരിതും ഇങ്ങനെരു എന്തോ
ആയുസ് അങ്ങനെ ചുരുങ്ങും ചെജ്ജാ അതന്നെ മറ്റത് നമ്മക്ക് എത്ര പൈസ ഉണ്ടെങ്കിലും ഇല്ലങ്കിലും നമ്മളെ കൂടെ
ആ ഞമ്മക്ക് ഒരു ഒ ഒന്നും അറിയേണ്ട ആവശ്യല്ല ഓരു കൊടുന്നച്ച തിന്നാ
അതന്നെ ആ അടുക്കളീത്തെ കാര്യം നമ്മക്ക് അറിയണ്ടല്ല ല്ലോ ഇതിപ്പം എല്ല കടക് ഉപ്പ് തൊട്ട് കറുപ്പൂരം വരെ ഇല്ലാത്തത് അറിയണം
കുറി ന്താറിം അതും നോക്കണം എല്ലാതും. നോക്കണം
ഏതാലും ഇങ്ങള് പറഞ്ഞ മതിരി കച്ചറ കൂടുമ്പോളോള്ളൂ പോയിക്കോട്ട കരുത അല്ലെങ്കിൽ
ആഹ അതന്നെ അല്ലങ്കി നല്ല സുഖണ്‌
കച്ചറ ഉണ്ടകുമ്പോളള്ളൂ ഇത് പോ പോന്നോടുത്തിക്കന്നെ പോയിക്കോട്ടേ ന്നു കരുതും ആ അല്ലെങ്കിൽ അങ്ങ ചിന്തിച്ചൊന്നുമില്ല ഞാന് ഇവിടെ കടക്ക പോ ആരെ ഇങ്ങളോട് പോരാൻ പറഞ്ഞ ഗൾഫ്ലന്നെ നിന്ന പോരെനിയോ
ഉം ഇപ്പൊ ഇവിടത്തന്നെ കൂടാനൊക്കെ ഇറങ്ങ്പല്ലേ
ഉം ഞാനല്ല ഇപ്പൊ നാലല്ലായി വന്നിട് നാലെല്ലാം കഴിഞ്ഞു
ആഹ
ഇഞ് പോവൂല്ല ഇനി ഒരിക്കലും പോകില്ലന്ന് പറഞ്ഞു എന്നോട് വന്നുകാണ്ട് ഒരു ആ ഉം ഒ ആറു മാസക്കെ നിന്നന്ന് പോകണം പോകണന്നുള്ള മെൻറയി പിന്നെ അങ്ങനെ നിന്ന് നിന്ന് പിന്നെ ഒരു കൊല്ലംക്കെ കഴിഞ്ഞപ്പം പിന്നെ ആ പിന്നെ പോകാനല്ലവ
ആ അപ്പൊ പെരയും കൂടെക്കെ ആയി പിന്നെ പത്ത് ദിവസം മുതൽല്
അത് തന്നെ ആറു മാസം ഇവിടെ ലീപവിന് വരില്ല ഒരു കൊല്ലത്തില് എട്ടൊമ്പത് മാസം ആകുമ്പോതിന് വരും.
പിന്നെ ജുമിസൻസ് ചെയ്ത്ണ്ടാക്കണ്ട് അലാത്
പിന്നെ അതാണ് ആഗ്രഹമുണ്ട് ഇവൻ പറയും പക്ഷെ അറിയാ എന്റെ മാപ്പളക്കെ ത്ര ഇ പൈസ ഉണ്ടങ്കി അയായിരോ പത്തായിരം കൈയ്യി കൊടുക്കുന്ന മൂപ്പർക്ക് ഭയങ്കര സന്തോഷം പറഞ്ഞോടി അപ്പൊ ഞാൻ പറ അയ്യായിരം പത്തായിരം കൊടുക്കാൻ പോയിട്ട് നമ്മടത്ത് അഞ്ഞൂറ് റുപ്പ തരാൻ അതെ ഒക്കെ ഇണ്ടാവും പൂതിയുണ്ട് ആ അതന്നെ ആ പൂതിയോണ്ട് അപ്പൊ തന്നെയാ
ആക്കിയത് ഹേയ് ആ ങ്ങാ പൂതിയൊന്ന് കാണാൻ വേണ്ടിട്ടാപ്പി കാട്ടിനതൊക്കെ
ആ അതന്നെ ഏതാലും വേറെ തന്നെ അല്ല പറഞ്ഞത് ശരി തന്നെയാണ് നമ്മുക്ക് സന്തോഷം ആ കിട്ടുന്നാൾക്ക് എന്തിനാ നമ്മുക്ക് ഒരാളെ പരി എണ്ടാലും അത് വെച്ചോന്ന് പറയുമ്പോ നമുക്ക് സന്തോഷം അല്ലേ ആ അതേമാതിരി ഒക്കണ്ടാവുന്ന സന്തോഷം ആഴ്ചകളങ്ങനെ അയച്ചുണ്ടാക്കല്ലേ അപ്പൊ വെറുതങ്ങനെ വെച്ചോന്ന് പറയുമ്പോ ഇല്ലായിറ്റില്ല കിട്ട്
ആ സന്തോഷം ഉണ്ടാവും അതന്നെ ഏ ആൾക്കാര
അങ്ങനെ ഇടക്കിടക്ക് തന്നെനേം മനസപ്പറ്റ് തരില്ല മോറ്റി ആഴ്ചൽ ആഴ്ചേൽ അഞ്ഞൂറ് രൂപ തന്നെൻ എന്നാൽ സ്ലൊല്ല സുഖേനന് അതിന്റെ ഇടയിൽ എങ്ങനെയൊക്കെ എന്തൊക്കെയ
കിട്ടാ മതി അല്ലെ പതുക്കെ എടുത്താ മതി
ആ അതെടുക്കുക ആ അവസരത്തിന് അങ്ങനെ ചെയ്യലുണ്ട് ക്ക വരും
ആ നടക്കണ്ടേ അതന്നെ കൊടന്നണ്ടണീന്റെ മുന്നേ ആദ്യഹത്തെ ചാച്ചോ
അപ്പൊ ഓർമ്മ ഉണ്ടാവില്ല അത് അത്ങ്ങനെ ഉണ്ട്പോള ഓർമ്മ ഉണ്ടാവും പിന്നെ
ആ എടുത്തേക്കണന്ന് അറിയില്ല അത് അള്ളാ
വേറെ കുട്ടി എന്തായി
അതാ അദ്ദേഹ കളിച്ചിട്ടതാ
ആ അങ്ങനെ ഒച്ചമൂളിയൊന്നും ഉണ്ടാക്കൂല അവള് ഓള കളിയായിട്ടങ്ങെ ആ
അ പൊറത്തേക്ക് മുറ്റത്തെക്ക് ഇറങ്ങൂല ഒന്നും ചെയൂല്ല ഇങ്ങനെ നടക്കും ഞങ്ങളെ പിന്നാലെ ഷാൾ എന്തേലും കിട്ടിയാ മതിയല്ലേ ഒരു ബൊമ്മക്കുട്ടിയോ
അതിനെ പിടിച്ചങ്ങ്
ആ അയിനെ പിടച്ച് അങ്ങനെക്ക് എന്തേലും ഓളായാല എന്തേലും ഇങ്ങനെ പറഞ്ഞ് നടക്കും അങ്ങനെ ഇപ്പോള അമ്മ അവിടെ ഫോൺ കാണാണ് അയിന്റെ അടുത്ത് ചാരിക്ക പോയി
ഓലെ ഇന്നാളെ കാ
എങ്ങനെ?
നിങ്ങള് കാണാൻ പോയത് റെഡി ആയോ ചോയിച്ച
ഏ ഉം ഉം
ആഹ
പിന്നെ ആ ചോറും കൂട്ടൻ ചോറും കൂട്ടാനൊക്കെ ആയി ചോറൻ പറഞ്ഞില്ലേ കരിമി ഉണ്ട് അത് പൊരിച്ചാ കലമ്പി വെച്ചക്കണു മറ്റേ അയില് വാങ്ങിട്ട് മുളക് കിട്ടും
ആഹ
ആഹ എന്നെന്നെ കൂട്ടാന്
ഞാനിപ്പൊന്നെ തുടക്കാനാവില്ലന്നൊക്കെ കരുതി കുത്തിർക്കാണ് പെ തുടച്ചിട്ടില്ലെങ്കിൽ ഒരു പൊന്തിേടാ
പൊറുതേടാണ്തന്നെ ആ തുടച്ചന്നൻ മിന്ന കിട്ടിയാലോ അവ സമാധാനം
പിന്നെ അങ്ങനെ ആയാളോ കുളിച്ചുമ്പോളൊക്കെ കുളി കിഞ്ഞിക്കിുന്ന തൊക്ക തോന്ന അെങ്കിൽളിച്ചാലും ഒ കാലിനൊെ ഒരു ജാതി ടാ സംഭവം ചളിയൊന്നും ഇല്ലന്ന് മഴമായിട്ട ഒന്നും ഇല്ല
ആഹ എന്നന്നെ ഞങ്ങ പിന്നെ തുടച്ചിട്ടാ രണ്ടു ദിവസം കൂടുമ്പോളെ തുൊടക്ക ചലിയൊന്നും വല്ലാതെ ആാവൂല
ഏ അയിന്െല്ലാവരും പറയാ അങ്ങനെ രണ്ടു ദിവസം കൂടുമ്പത്തിാണ് ഈജോക്കെ രണ്ടു ദിവസം ഒ എന്നും തുടക്ക
അതതാ അടുക്കള പടൊന്നുംല്ല അടുക്കള ഉള്ളിലാണെങ്കി നമ്മുക്ക് എന്താ വത് പുൊറത്താകട്ട ഒരു ശല്യംല്ല
ആ
അപ്പ മ്മക്ക് ഇവിടെ വെച്ച എന്താ പറ കടക്കൊരിക്കും എന്താ തിന്ന ചെലപ്പോ അങ്ങനെ ഒക്ക വെക്കലൊക്കെ അവിടത്തന്നെ പൊറത്ത് അവിടെത്തന്നെ സാധനങ്ങളും ഞാനവടെരുന്ന് ചോറ്തിനും ഇബാലൊക്കെ ഇങ്ങോട്ട് കൊണ്ട്റും വേളമ്പിട്ട് ആഹ്‌ എല്ലാ അവടെത്തന്നെയാ അവടെല്ലാ സെറ്റപ്പ് ഉണ്ടായി കൂട്കളക്ക്ട്ട്ക്കണ് അയിക്ക് അതില് ആഹ് കൂടും ഗ്രില്ലും പിന്നെ പൊകടുപ്പുണ്ടായില് പിന്നെ ഗ്യാസു വെച്ചക്കണു ഒക്കെ എല്ലാതും അയി തന്നെണ് അങ്ങനെ ഉം
ഉം ന്നായിക്കോട്ടെ ശെരി ഞാൻ വിളിക്കണ്ട്ട്ടോ
ക്കട്ടാ സെരി